ആഅതെ കേൾക്കുന്നില്ലേ
ആ കേൾക്കാന്ന്ണ്ട്
എന്താ വിശേഷോക്കെ
ഉം അതെ
ഉം സൗണ്ട് കുറവാണല്ലോ
എനിക്ക് ശരിക്ക്‌ കേക്കണണ്ട്
എല്ലാം പറയുന്ന പോലെ തോന്ന ഇത് കഴിഞ്ഞിട്ട്
ല്ലല്ല ഉറപ്പ തന്നെ പറയത്തി
ആ ശെരി
മ് എന്താടെ ഫുഡ് കഴിച്ചിട്ടില്ല
ആ ഒക്കെ റെഡി ആയോ
കഴിക്കണം കൊറച്ച കയം രണ്ട് മണീന്റെ ഉള്ളിലെക്കെ ആയിട്ട് അങ്ങനെ കഴിക്കും
ഏ
രണ്ട് മണിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് അങ്ങനെ കഴിക്കും
ഉം ഉം ഉം ഉം ന്താ സ്പഷ്യല്?
സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല
ആഹ് ആഹ് ഉ ഇവിടെ ബീഫുണ്ട് അല്ലാതെ ന്നാ സാധാ ചോറും മുരിങ്ങ കറിയൊക്കെയാണ് പിന്ന് പിന്നെ എന്തൊക്കെയാ? ന്ത ഇങ്ങനെ പോണ മഴൊക്കെണ്ടോ?
മയാ ഉണ്ടേനി ഇപ്പൊ നിന്ന്ക്കണ്
ഉം ഉം ഉം ഇവിടന്നൊന്നും ന്ന്‌ മയല്ലട്ടോ മ മൂടിക്കെട്ടരു ഇത് കാണുന്നു ഉം മൂടി കെട്ടിങ്ങനെ നിക്കാണ് എന്നാലും മഴ പെയ്യുന്നില്ല
ആഹ്
ഉം അവിടക്കെ മയന്നെയാന്ന്‌ ല്ലേ
ഉടെ മഴ ഉണ്ട് നല്ല മഴൊന്നുംല..
ഉം ഉം
ഒരു മൂടിയ കാലാവസ്ഥ ന്നെ. പ്പങ്ങനെ കൊറച്ചങ്ങനെ ചെളിയന ഉണ്ട് പാറ്റണുംണ്ട്
ഉം ഉം ഉം എടിവേറേന്തെക്കെ ആം ചെ ചെറിയെ മോൻ പ്പൊ നൈസറി പോയിണ്. മോക്ക് ഇന്ന് ലീവാണ് നാളണ്ട്
ആ എന്ത്, പറ്റി
ഓൾക് സാധാരണ വെള്ളിയാഴ്ച ണ്ടാവ്ണതാണ്. അപ്പൊ ഇന്ന് പ്പംന്ന്. ഇന്ന് ലീ ലീവായിട്ട് നാളെ. ക്ലാസ് ടുക്കുന്നാണ് മെസേജ് കണ്ട എന്തോമ്മ് സ്കൂളിന്റെ. കാരണതലായിരിക്കും ഹ്ഹ്
ട്യൂഷൻ പോലെ എടുകേകാരല്ലേ
നിപ്പ ഇന്നെന്താ. എന്തുണ്ട. ഒന്നും പറഞ്ഞിട്ടില്ല ന്ന്. മറ്റേ ഇന്നാണോ ഒയിവ് ഇന്ന് ഒയിവോട്ത നാളെ ക്ലാസ് എടുക്കാണ്ന്ന് പറഞ്ഞ് മ്മ് ഹ് പിന്നെ. ഹേ പിന്നെ എന്താക്കെ മ്മ്മ്മ് എന്താ ചെയ്യണ്ടോ വേറെന്തെങ്കി ചെയ്യണ്ടോ
ഇല്ലേ. ഞാന് ഹൗസ് വൈഫ്ആയിട്ടിക്കണപ്പോ മ് ചെയ്യണംന്നില്ല കുഷി ചെറുതായ ഒക്കെ പോവാനൊക്കെ ബുദ്ധിമുട്ടല്ലോ
ആഹ് ആഹ് ചെറിയ മോനാ ചെറിയ കുഞ്ഞ
ആ മോൾഒന്നര വയസ് കൈയിണ് കൈഞ്ഞു.
ഉഉ ഒറങ്ങ ഒറങ്ങ
ഇല്ലേ ഇവിടെണ്ട് കളിച്ചിരിക്കാണ് ഓള് യ്യാനായിട്ട് കൊറെേകളിപട്ടങ്ങ എടുത്തു കൊടിത്തെകുവാ
ആ ഏ കളിക്കൊക്കെ ചെയ്യോ സ്വന്തായിട്ട്
അങ്ങെനെ ന്നു ചേലെ ടൈമില് ഓരോ മൂടാണ്
ഉം ഉം ഉം ഉ പിന്നെ തയ്യലൊക്കെ അറിയോ
ചെറുതായിട്ടൊക്കറിയാ
ഉം ഉം ഉ വീട്ടിലുണ്ടോ മെഷീനൊക്കെ ഉണ്ടോ
പിണ്ട്ഷേ അതൊക്കെ. കംപ്ലൈന്റെയി കേട് വന്ന്. ആദ്യം പത്ത് മാസം ഏയ്ഞ്ഞ് വെക്കേഷൽ. രണ്ടു മാസം പഠിക്കാൻ പോയിന്ന് പഷേ അതക്കെ ഇപ്പൊ മ അന്ന് ആ ന്നങ്ങനെ. വാങ്ങിയത്. മെഷീനൊക്കെ അതൊക്കെ പ്പം മറന്നു ന്നാലും. ചെറുതായി നമ്മളതൊക്കം
ആ, ആ, അതന്നെ ശൈപക്യ മേ. മൈറ്റി കൊ ഷെയ്. പ്പാ
അതിനൊകെ കൈയ്യും അല്ലാതെ ഒന്ന് കണ്ടാ മനസിലാ
ആ, ഹ, അതൊക്കെ നല്ലൊരു കാര്യണല്ലോ നമ്മളെ ശൈപ്പാക്കാന്റെക്കെ. അറിയാന്നുള്ളതന്നെ ഉം. പ എന്താ. ഡ്രൈവിങ്‌. ഒക്കെ അറിയോ
ഡ്രൈവിങ്. ഒന്നും അറീല. ഇപ്പടിക്കണം ആ
ഉം ഉം ഉം...... ഉം ഉം ഉം..... വീട്ടിലൊക്കെ എന്താ കൃഷി അങ്ങനെയൊക്കെ ചെയ്യോ
കൃഷിയായിട്ടൊന്നുല്ല ആ ഇപ്പൊ മയ ആയോണ്ട് ഇങ്ങനെ കൊറച്ച ഇങ്ങനെ ഈ ചട്ടി കൂടെ അങ്ങനെയൊക്കെ.
ഉം ഉം ഉം ചെടികൾ അങ്ങനൊക്കെ ഉണ്ടാക്കോ വീട്ടിൽ.
ചെടി കുറവാണ്.
ഉം ഉ ഉം.
ടിണ്ട് അല്ലാത്തൊക്കെ കൊറവാണ്.
മക്കളെ കൊണ്ടയ്നൊരു ടൈം കിട്ടൂലല്ലേ ഒയ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴള്ള ല്ലയ്നക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളു ല്ലെ ചെറിയ മക്കൾ ഉണ്ടാവുമ്പോരെ പിന്നാലന്നെ നട ക്കണല്ലോ ഉം ഉം ഉം അതെ.
മെഷീനടിക്കോ?
ആ ഞാനും പുറത്ത് കൊടുക്കൊന്നില്ല ന്റെ ആവശ്യങ്ങൾക്കൊ അങ്ങനെ ആ അടിക്കും ആ അങ്ങനെ കോപ്പിക്കും അങ്ങനക്കെ. ചെയ്യൊള്ളു പിന്നെ.
കുട്ടിയാളെ യൂണിഫോമക്കെ അടിക്കോ.
ആ യൂണിഫോമക്കെ അടിക്ക് അടിച്ചിരുന്നു ഈ പ്രാവശ്യൊക്കെ ഞാൻ കൊടു ത്ത തന്നെണ് അത് പിന്നെ യൂണിഫോം ചെല്പെ മോൾ കുറച്ച് നീ ഹൈ റ്റുള്ള ടൈപ്പാണ് അപ്പൊ പിന്നെ ചെൽപ്പോ യൂണിഫോം ചിലപ്പോ കുറവായിരിക്കും ശീല. പിന്നെ ചിലപ്പോ ഈ അടിക്ക്ണോൽ ചെൽപ്പോ എന്തെങ്കിലുക്ക ഒപ്പി ചോക്കെ ചെയ്യും മോള്ലൊക്കെ അ അതേപോലെ ഓലെടുത്ത് വേറെ ആ യൂണിഫോമക്കെ കിട്ട് ല്ലോ അങ്ങനെ. കുപ്പിച്ച് ചെയ്യാലാണ് അപ്പൊ പിന്നെ നമ്മക്ക് നമ്മളെ അങ്ങനൊന്നും ചെയ്യാൻ കഴിയൂലോ. വെപ്പിച്ചാണ്ട് അങ്ങനെള്ള. ഇഷ്ടംപോലെ ആ ഇഷ്ടംപോലെ ശീല ണ്ടാവുമ്പ പിന്നെ അങ്ങനെ വെട്ടിയടിക്ക അങ്ങനെൊക്കെ കയ്യുള്ളു ഓ അപ്പൊ. അപ്പൊ ശീല കുറവ് സ്കൂൾന്ന് കിട്ടണ യൂണിഫോം ആയിരിക്കുവല്ലോ. അപ്പൊ ആ ഫ്രീ ആയിട്ട് കിട്ടു ആ അപ്പൊ പിന്നെ. എങ്ങനയാലും ആ ഞമ്മളെ പ്പെട്താണേൽ ഇട്ത മതി അപ്പൊ പിന്നെ. എ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യൊക്കെ ഞാനൊക്കെ അടിക്കല്ണ്ടേനി അപ്പൊ കഴിഞ്ഞ പ്രാവശ്യ ഇതൊക്കെ അപ്പൊ അടിക്കണോലെട്ത്ത് കൊടുത്ത. അപ്പ പിന്നെ ഓൽ പറിം ഒപ്പിക്കണ ശീലം ഉണ്ടാവൂല. അങ്ങനെ മോളണങ്കി കൊറച്ച് ഹൈറ്റുണ്ട് അപ്പൊ പിന്നെ. അപ്പൊ പിന്നെ അപ്പൊ അപ്പൊ പിന്നെ ഞാൻ കൊടുക്കലാണ് നിപ്പോ നമ്മളങ്ങനെങ്കിലും. തായാലും ഓൽക്ക് ഒരു വർഷം ഇടനുള്ള യൂണി ഫോമല്ലേ നമ്മളെന്തെങ്കിലും ചെറിയ പോരായ്മക്കെ ഇണ്ടാക്കണ്ടേ. ആ അതന്നെ. അത് നോക്കിട്ട് കാര്യല്ല്യ ഒൽക്ക് എന്നും ഇട സ്ഥിരായിട്ട് ഉപയോഗിക്കാനിള്ളല്ലേ അപ്പ അത ആതിലായിക്കോട്ടെച്ച്. ചങ്ങട്ക്കും. യൂണിഫോം അടിക്കാൻ വെല്യ ബുദ്ധിമുട്ടൊന്നൂല്യ നല്ല എള്പ്പൊക്കെന്നെണ് പൊ. പൊല്യതക്കെണല്ല യൂണിഫോം ണ്ടാവാ.
ആഹ് ആഹ്.
ത്ര ബുദ്ധിമുട്ടൊന്നുല്യ അടിക്കാന്
കൈത്തിന്റെ ഒരു പ്രശ്നെള്ളുലെ.
ആഹ് അതെ ശീല കുറവാ അത് പിന്നെ ഇവരെന്നെ പറയും അടിക്കാൻ കൊടുക്കുന്നോലെന്നേ പറിം എല്ലാ കുടിച്ചില. ട്ടികൾക്കൊക്കെ ഉണ്ടാവു പ്രശ്നം ഓല് ചെറിയ കുട്ടിക്ക് കണക്കാക്കിട്ട അളവ് ഇട് ക്കും ട്ട് അതായത്. തിലാണ് ഷീല കിട്ട ചെല കുട്ടി ആഹ് പല ഹയ്റ്റും വെയ് വയ്റ്റല്ലായിരിക്കും അപ്പൊ ഓല് ഏതെങ്കിലൊരു ചെറിയ ആ ഒരേ അളവിലെട്ക്കൊള്ളു. ആഹ് അനൊരു അങ്ങനല്ലത് കൊടുക്ക ഇവര് ഏതാ ക്കിള്ളോര് അപ്പം പി അടിക്കാ കൊടുക്കുമ്പോ ഓലന്നെ പറിം ഇത് ചെലകുട്ടികൾക്കൊക്കെ ഈ പ്രശണം വര്ന്ണ്ട് ഓൽ ചെറീ യെതെങ്കിലും കുട്ടിയ്യാളെ വെച്ച് അളവെട്ത്താണ്ട് ആ ഒരു ശീലങ്ങട്ട് തരും ഇന്നട്ട് പിന്നെ. അയിനോട് നമ്മള് അടിക്കാൻ കിട്ടുമ്പോ നമ്മളിത് ബുദ്ധിമുട്ടാവുന്ന് അവരന്നെ പറയും ഞാൻ കൊടക്കുമ്പോക്കെ കൊട്ക്ക് മ് മ്പവരന്നെ പറയ്ണ്ട് ചെല പലേ ചെല കുട്ടികൾക്കൊക്കെ ഈ ബുദ്ധിമുട്ട് വെര്ന്ന് ണ്ട്ന്ന്
ആഹ്
ചെൽപ്പോ രണ്ടെണ്ണത്തിനും ശീലാവൊ ശെരിക്ക് രണ്ടെണ്ണത്തിന് ണ്ടാവൂല അങ്ങനെക്കെ ഇണ്ടാവും അക്കൊരം ഇതാണ് പിന്നെ നമ്മളിന് പരാതി പറയാൻ പറ്റൂലല്ലോ നമ്മള് പിന്നെ
റ്റൂറൊക്കെ പോയിനോ പെരുന്നാക്കൊക്കെ
ആഹ് ഞങ്ങള് ന്റെ വീട്ട്ന്ന് ങ്ങനെയുള്ള ഫാമിലി അങ്ങനെ മൊത്തത്തില് അങ്ങനൊന്നും പോയിന്നു അങ്ങനെ എടക്ക് എന്നെങ്കിലൊക്കെ പോവലൊള്ളൂ ഇപ്രാവശ്യ അത് പെരുന്നാൾങ്ങരെ ബ്രദർണ്ടായിനിവ്ടെ ഓൻ നാട്ടില്ണ്ടായിന്ന് പ്പൊ പിന്നെ മക്കളൊക്കെ ലീവിന് വന്നവരും പഠിക്ക ക്കെല്ലാരും ഉണ്ടായി അങ്ങനെ ഒത്ത് കിട്ടിയപ്പോ അങ്ങനെ ഞങ്ങള് ഒരു വൺണ്ടേ ടൂർ ചെറുതായിട്ട് മക്കൾക്കൊക്കെ ഇവിടെ കക്കാടംപൊയിലന്ന് പറയില്ലേ
ആഹ്
കേട്ടിട്ടുണ്ടോ ആഹ് ആഹ് ആഹ് ആഹ് അങ്ങോട്ട് ഉം മക്കളൊക്കെ ഒന്ന് കൊണ്ടരോ വൺ ഡേ റ്റൂറായിറ്റ് അപ്പൊ റിസോർട്ടില് നിന്നതല്ല ങ്ങള് രാവിലെ പോയി ഇങ്ങനെ പാർക്ക് ഇണ്ടല്ലോ പാർക്ക് തില് അയിലങ്ങനെ രാവിലെ പോയി വൈകുന്നേരം വരെ എല്ല ങ്ങനെ ഓരോ സംഭവങ്ങള്ണ്ടാവൊല്ലോ അങ്ങനെ
അങ്ങനെ രാവിലെ പോയി കാറിലങ്ങനെ പോയേക്കും ലേ
നാലഞ്ച് വണ്ടി ണ്ടായിരുന്നു കൊറേ ആൾക്കാരുണ്ടായിരുന്നു ഫാമിലി മൊത്തം ണ്ടായിരുന്നു
ആഹ്
ഇങ്ങനെ പറിം ആരെര്ത്താ എല്ലാരൂടിം കൂടി പോവുമ്പോ രസാണ് മക്കക്കെല്ലാം ഇത്‌ യമ്മള് മാത്രം പോവ്മ്പം ഓൽക്ക് രസണ്ടാ ഇത് കുട്ടിയോലെ പ്രാ തില് ള്ളെ കൊറേ മക്ക് ആൾക്കാരുണ്ടാവുമ്പോ ഓല്ക്ക അതൊരു ര ആണല്ലോ അങ്ങനെ അങ്ങനങ്ങനങ്ങനെ ഉം അപ്പ അങ്ങനോൽക്ക് ആഹ് ഓൽക്കതെ അങ്ങനെ മറ്റേ നമ്മള് മ മ്മാ നമ്മളും ഫാമിലി അങ്ങനെ പോകും മക്കൾക്ക് അതൊരു ഓലോ ഒരു സ്വന്തമാവുമ്പോ ഓലക്ക് അതൊരു ഇത് കിട്ടൂല ഇതേപോൽക്കൊക്കെ കൊറേ ആൾക്കാര്ണ്ടായോണ്ട് അല്ലേ എൻജോയ് ചെയ്ക്കണ് അവരൊക്കെ പിന്നെ ആഹ് കാൺണതല്ലേ അപ്പൊ അപ്പ അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇണ്ടാവല് അപൂർവാണ് അങ്ങനെ പോ ങ്ങനെ പോവലില്ല ഒന്ന് രണ്ട് പ്രാവശ്യേ ഇങ്ങനെ ആകെ പോയിട്ടേള്ളൂ അങ്ങനെ എല്ലാര്ക്കും സാഹചര്യം ഒക്കൂല പോവാണേ എല്ലാം കൊണ്ടും നൊക്കണല്ലോ പോവാനെങ്കില് ആഹ് അതന്നെ
അങ്ങനെ
പിന്നെ അയിനൊക്കെ ആ അതന്നെ മാനേജ് ചെയ്ത് കൊണ്ടോവാൻ ഒരാൾ വേണ
ആഹ് അത് വേണം എന്നട്ട് ബാക്കിയെണ്ണത്തിന്ക്കെ എന്താകാട്ടിയെ
ഭക്ഷണൊക്കെ അവിടുന്ന് വാങ്ങിയതേനു ഞങ്ങളെ അതിന്റെ ഉള്ളിൽന്ന് തന്നെ അപ്പൊ പെട്ടെന്ന ഇണ്ടായതനി സാധാരണ അമ്മകളിങ്ങനെ പ്ലാൻ ചെയ്യ തെയുള്ളപ്പോ നടക്കലില്ല ആഹ് നടക്കലില്ല ഇത് പെട്ടെന്ന് തലേ ദിവസം തലേ ദിവസം വൈകുന്നേരം ഇണ്ടായി പിറ്റേന്ന് രാവിലെ തന്നെ ആണ്ട് പോയതേനി കൂട്ണോൽക്ക് കൂടാ അങ്ങനെയായതോണ്ട് പെട്ടെന്നട്ട പോയി അപ്പോ പിന്നെ ഭഷണം ഉണ്ടാക്കാനയിനൊന്ന് ഒരു ടൈം കിട്ടിയ അപ്പഴെ അവിടുന്ന് വാങ്ങാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പിന്നെ അയിൻ്റുള്ളിന്ന് തന്നെ കഴിച്ചത്
ആഹ്
ഉം അതുകൊണ്ട അത് നടന്നിട്ടോ പിന്നെ വൺ ഡേ ടൂർ ആയോണ്ട് ആരും ക്ഷീണിച്ചിട്ടും ഇല്ല്യ രാവിലെ പോയി വൈ ന്നേരാമ്പത്ത്ങ്ങണ്ട് അധികം ഒന്നും ആഹ മ്മക്ക് ആഹ അതന്നെ രാത്രിഅയ്യപ്പൊത്തന്നെ വീട്ടിലെത്തിയും ചെയ്തു കിടന്നൊർങ്ങാന ഉ ഉം
അച്ഛന്റെ
നല്ലട്ടോ പിന്നെ വിളിക്കാ ട്ടോ പിന്നെ വിളിക്ക